ഹലോ ആഹ പറഞ്ഞോടാ എന്തുണ്ട്
ആഹ ഉം സുഖം
ഫുഡ് കഴിച്ചു
ഉ എന്തായിും സ്പെഷ്യൽ
ഹലോ
ഹലോ കേ കേക്കുന്നില്ല
സം കഴിച്ചായിരുന്നോ
ആഹ ഞാൻ കഴിച്ചു
ആഹ ആ പിന്നെ എന്തടുക്കാ
അല്ല ആ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു
ആ.
ഉം.
ഉം പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എങ്ങനെയിരിക്കണ എല്ലാവർക്കും ക്കും സുഖം?
ആ എല്ലാർക്കും സുഖം ഇങ്ങനെയക്കെങ്ങ് പോവുന്നു.
ആ അങ്ങനെയൊക്കെ പോകുന്നു ഉം കാണുന്ന ഇന്നലാ ആ പോർച്ചുഗലിന്റെ നമ്മടെ റൊണാൾഡോടെ കണ്ടില്ലേ?
ആ ഉം. നറ്റി കളി കാണാൻ പറ്റുന്നില്ല പക്ഷെ ബാക്കിയൊക്കെ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അത്രന്നെ.
ഞാന അങ്ങനെ കളി നമ്മ ഏ ആ റൊണാൾഡോ നേ ഇഷ്ടാണ്.
ഞാൻ ഭയങ്കര കടുത്ത ഒരു മെസ്സി
ആ മെസ്സിനെ എനിക്കിഷ്ടക്കുറവൊന്നുല്ല. റൊണാൾഡോ ഇച്ചിരി മുൻതൂക്കാന്നള്ളൂ. എല്ലാവരും ഇഷ്ടണ് എനിക്കങ്ങനെ പ്രത്യേകം ഫാനന്നൊന്നും പറയല്ലോ ഇഷ്ടണ്. ഫാനന്നൊന്നും പറയന്നൊന്നില്ല. എന്റെ മോൾക്ക് ഭയങ്കര ആരാധനയാണ് റൊണാൾഡോ
ഉം. ഏ
ഉം ഒക്കെ ക്രിക്കറ്റ് ഒക്കെ കാണാറുണ്ടോ?
ക്രിക്കറ്റ് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല.
ആ. ഞാന് ആ ക ആ ഫുട്ബോൾ ക്രിക്കറ്റ് ആണെങ്കിൽ കാണും. മനസ്സില ഫോറും സിക്സും അങ്ങനെ
ഉം ഉം ഉം.
അങ്ങനെയൊക്കെ ഉം പിന്നെ പണ്ട് കുഞ്ഞിലെ ഇങ്ങനെ കാണിക്കുവാർന്നല്ല. അതിന്റെ ചെറിയൊര് ഇത് അല്ലാതൊന്നും ഇല്ല. പി എച്ച് ഡി ഒന്നും ഫുട്ബോൾ
എനിക്ക് പിന്നെ ക്രിക്കറ്റ് കണ്ടാ അങ്ങനെ തിരിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഉള്ളത്
കായികപരമായിട്ട് വല്ല ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ?
ഞാൻ ഓടിയിട്ടുണ്ട് എമ്മടെ
അവർ പോയിട്ടില്ല പിന്നെ എങ്ങനെ നൃത്തം ഗ ഏ പാട്ട്
ഏ വരയ്ക്കും.
വരയ്ക്കും ചിത്രം ചിത്രം വര അങ്ങനെ പെൻസിൽ പെയിന്റിങ് ആണോ? അല്ലെങ്കി വാട്ടർ പെയിന്റിങ് എല്ലാം ഉണ്ട ഉം ഇങ്ങനെ നമ്മൾ നിന്ന് തന്ന അങ്ങനെയൊക്കെ വരക്കോ?
ഏ അയ്യോ അത്രയ്ക്കൊന്നും ഇല്ല അത്രക്കൊന്നും ഇല്ല ചെറുതായിട്ട് വരയ്ക്കും അത്രേ ഉള്ളൂ.
ശിശുവാണെന്ന്
പിന്നെ വര വരക്കുമായിരല്ലോ എന്ന് പറഞ്ഞതായിരിക്കും.
ച്ചിരി കേട്ടാ പണ്ടുകാലത്ത് ബോട്ടണിക്ക് എൻ്റെ റെക്കോർഡ് ഞാൻ നല്ലോണം ഏ?
അങ്ങനെയല്ല ഒരു ഒരു ഒരു വർഷത്തിന് മുന്നക്കെ
ആ പിന്നെ
പിന്നെ അവിടെ എന്താ ചേച്ചിക്ക് എന്താണ് കഴിവ്
എനിക്കോ ഞാൻ ചെറുതായി ഡാൻസ് കാണിക്കും പാട്ട് പാടും ചെറുതായിട്ട് വരക്കും ചിത്രം വരാ അങ്ങനെയൊക്കെ എല്ല പക്ഷെ എല്ലാം ഒ അറിയോന്ന് വെച്ചാൽ അതല്ല എന്നൊരവസ്ഥയാണ് ഞാൻ എ എല്ലാത്തിനും ആരെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മള എല്ലാത്തിനും എല്ലരും പങ്കെടുക്കും എല്ലാ കാര്യങ്ങളും മുൻപിൽ നിൽകും അങ്ങനെ പ്രശ്നമൊന്നുമില്ല പറ്റണ പോലെല്ലാം ചെയ്യും
ഉം ഉ
ട്ടോ ചാട്ടോണോ എന്താണെങ്കില മര കറ നീ എന്തിന എനിക്ക്പയങ്കര താല്പര്യമ
ഉം ഞാന് ആ ഡാൻസ്ക്കെ ഞൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പൊക്കെ ആ ഡാൻസ് ഞാനും കളിക്കും ഒറ്റൊക്കൊന്നും കളിക്കാനുള്ളും ധൈര്യല്ല
ആ ഡാൻസ് കളിക്കുന്നഞ്ഞാ അങ്ങനെയണല്ലാതെ ഞാൻ കളിക്കൂ ലാഎന്ന് പറയുമ്പഴത്തേക്കുംയ്യോ രണ്ട അടി വെക്കാൻ പോല എനിക്കറിയാല്ലാന്ന് പറയില്ല ചെലര്
ആ
നമ്മ തുള്ളേണ്ട ഒന്ന നമ്മ അത്ര പിന്നെ എങ്ങനെയാ പടിത്തമൊക്കെ എങ്ങനെയ ആയിന്ന്
പടുത്തൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ആ ഇപ്പം എം എസ് സി ഒക്കെ എടുക്കണംന്ന്ണ്ട് പക്ഷെ
പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് അത് അത് അത് അത്രേ ഉള്ളു പിന്നെ വേറെ ആരിപറിലല്ലോ പഠിക്കാൻ നമ്മ സ്വന്തമായിട്ട് തന്നെ പഠിക്ക ഉം
സണിയതല്ല സക
ജോലിക്ക് പ നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാലോ
ഉം അങ്ങട്ട നോക്കണംന്നണ്ട്
അത അമ്മ ആരയും ആരുടെയും വർത്താനം കേൾക്കണ്ടല്ലോടാ ഞങ്ങൾ ഇത്രം പണം പൊടിക്ക അങ്ങനെ പറക്ക കേക്കണ്ടല്ലോ ഞാൻ എന്റെ ചിലവല് ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ പഠിച്ചാണ് ഞാൻ മുന്നോട്ട് പോയതെന്ന് പറയാലൊ
ഉം പഠിക്കണ്ടിണ്ട് അങ്ങനെ ഉം പക്ഷെ ഉം ഹം എന്നാ എത്രത്തോളംക്കെ നടക്കും എന്നൊക്കെ കണ്ട റിയണം എപ്പ നടക്കുംന്ന് പറയത്തില്ല ആ ഒരു വച്ച വിട്ട് പോകുന്നതിന് പിന്നെ തുടങ്ങിക്കൊള്ളണംമുണ്ടായിരുന്നു
അതെ
ഇപ്പ എല്ലാരും ജർമ്മനിയിലൊക്കെ പോയി പഠിക്കുന്നുണ്ടല്ലോ അവിടെയാവുമ്പോ പഠിക്കുന്ന ഒക്കെ ഫ്രീ അല്ലേ പോകുന്ന വെച്ച അറിയല്ലേള്ളു
ഉം പക്ഷേ ലാംഗ്വേജും പഠിക്കുന്ന ഭാഷയും പഠിക്കുന്ന
ഉം ലാംഗ്വേജ് പഠിക്കണ എന്റെ ചേച്ചിപ്പ പഠിച്ചി പോകാനായിട്ടാ
ഉം അ
അപ്പൊ ആ അവള് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പഠിക്കണങ്ക എനിക്ക അങ്ങനെ പഠിക്കൻ
ഉ ആങ്ങത ഉ പിന്നെ പിന്നെ എന്താണ് വേറെ എല്ലായിടത്തും പോകാൻ നോക്കുന്നുണ്ടോ ഇനി ഇത് ഇങ്ങാടെ നോക്കാലാണോ
അല്ല ഇത് കഴിഞ്ഞിട്ട് പൊറത്തോട്ടൊക്കെ നോക്കാന്ന് വിചാരിച്ചിട്ടാ ഒന്നു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഉം അങ്ങനെ പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷം വീട്ടില്
ഉം ഇവിടെ നല്ല വിഷയം തന്നെ മഴ വെയിലും ഇങ്ങനെ മാ മാറി വന്നോണ്ടിരിക്കുന്നത് ആണ് അങ്ങനെയൊക്കെ പോണ് രോഗങ്ങള പനി കൊച്ചകയറുബോല്ലെ പനിയൊക്കെ മാറിക്കണ
അതെ
പിന്നെ പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ തുറന്നില്ലേ അല്ലേ
ഇപ്പ ഈ ഓരോ ജേഴ്സിയക്ക ഇട്ട് സ്കൂളിൽ പോയി അതിന്റെ പരിപാടിയൊക പിന്നെ വായനദിനം ഉം ഇല്ല സ്കൂളല്ലന്ന തോന്നുന്നു എല്ലാ സ്കൂള മിക്ക പിള്ളേർടെ ആ ഇവിടെയിട്ട് എല്ലാം ആഘോഷിക്കും സ്കൂളിലാണില് എല്ലാം
ഉം അമ്മയണ എന്റെ ഒന്നു സമയത്ത് അങ്ങനെയൊന്നുമല്ലട്ടോ
ആല്ല നാമ്മുകയ്യിനെ കുറിച് അരില്ലലോ പിള്ളേർക് ആകുമ്പോ അയിനെ കുറിച് ഒരു ധാരണ ഉണ്ടാവും എന്താ കളി ഇങനെ കളിക്കുന്നത് നമുക്കതന്നുല തന്നല്ലാത്തുമ്പോ നമുക്ക് അതിന്റെ കുറവുകൾ തോന്നും അല്ലെ
ആ നല്ലതാ പിന്നെ ഫാൻസിന്റെ കാര്യം പറഞ്ഞ അടി ഇണ്ടാക്കണ്ടിരുന്ന മതി
അത് ശരിയാണ് മ്
ഹമ് ചേച്ചി ചേ ചെറിയ പിള്ളേരാാണോ
ആ ചെറിയ പിള്ളോര ഒരാള് ആ ആ ഒരാളേ ഉള്ളൂ എനിക്ക്
ആണോ
ഒരുതിക്ക് ഉം എന്തിനേ കുറിച് നോവലൊക്കെ വായിക്കാറുണ്ടോ
ഞാൻ നോവൽൊക്കെ നേരത്തെ വായിക്കുവായിരുന്നുച്ചി ഇപ്പം ഇല്ല ഇപ്പൊ ഒരു വായിച്ചിട്ടൊക്കെ കൊറായി തോന്നുന്നു ബുക്ക്ക്കെ വായിച്ചിട്ട് വായിക്കുവായിരുന്നു ഉം
ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാരുന്നു വായിച്ചിട്ട്
ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലോ അതെനിക്ക് ചേതൻ ഭഗത്തിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു മ്മ് രണ്ടെണ്ണം ആളെ എനിക്ക് ആളുടെ സ്റ്റോറീസ് അതൊരു സീരീസ് സീരീസ് ആ സെയിം ക്യാരക്റ്റേഴ്സ് ആയിട്ട് രണ്ട് ബുക്ക്ണ്ടായി. ഒന്ന് അറേഞ്ച്ഡ് മേർഡറും ഒന്നൊരു ഗേളിൻ റൂ വൺ നോട്ട് സിക്സ് എന്നും പറഞ്ഞിട്ട്
അതൊ അങ്ങനത്തൊക്കെ ഇഷ്ടാണല്ലേ ഇങ്ങനെ ത്രില്ലിങ് ആയിട്ടുള്ള സ്റ്റോ ഏഹ്
ആ ആ എനിക്ക് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടാണ് കൊറച്ച് താല്പര്യം കൂടുതല് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറ് അങ്ങനെയൊക്കെ. സയൻസ് ഫിക്ഷൻ ഉം പിന്നെ ലൈഫ് ഈസ് കോളിങ്‌ എന്ന് പറഞ്ഞിട്ട് അതിന്റെ റൈറ്ററിനെ ഞാൻ മറന്ന്പോയി പക്ഷെ നല്ല ഒരു ബൈപോളാർ ഉം ഉണ്ടായിരുന്നൊരു പെൺകുട്ടി അവളുടെ ലൈഫും സഫറിങ്സും കാര്യങ്ങളൊക്കെയാണ് അത് നല്ലൊരു കഥയായിരുന്നു
ആണല്ലേ
ഉം
ഉം ഞാനും അങ്ങനെ വായിക്കണം അന്ന് തന്നെ കുറവാണ് ഉം അവസാനം എന്തുവായിച്ചത് പണ്ടാരുന്നു കുഞ്ഞിലെ ആടു ജീവിതത്തിന്റെ കഥയിലേ ബെന്യാമി ന്റെ അതിന്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്. അത്കൊണ്ട് ആ സിനിമ കാണാണ്ട് ഭയങ്കര താല്പര്യ
ഊം
പിന്നൊന്നും ഓർമ്മയില്ല. വായിച്ചുള്ളതൊക്കെ ഇത് പഠി ക്ക്ന്ന പോലെയാണ്. മിണ്ടാതെ നിന്നങ്ങ് ഒറങ്ങാ
നേരത്തെ ഈ പിന്നെ ഇയാളയച്ച ബുക്കൊക്കെ ഞാൻ മറന്നുപയി കൊറേ പണ്ട് വായിച്ചതൊക്കെയേ പണ്ട് ഈ ഡാവി ഞ്ചി കോഡ് ലിവർ ട്വിസ്റ്റ് ഇന്ദുലേഖ ഇതൊക്കെ സ്കൂളീ പഠിക്കുമ്പോ തന്നെ വായിക്കുവാരുന്നു നമ്ക്ക് ലൈബ്രറീന്ന് ബു ക്ക് എടുക്കാലോ ഉം അങ്ങനെ ആഹ് ഹാ അ